ന്തോ എന്താ വിശേഷം മഴ ണ്ടോ
മഴല്യാ
ഉം അവിടന്നും മഴയില്ലാലേ ഇവിടൊക്കെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്
മൂന്ന് ദീസായിട്ട് ആറാനിട്ട തുണി പോലും ആറീ കിട്ടിട്ടില്ല
രാവിലെതോട്ടങ്ങു
ആണല്ലേ ഇവിടെ വെയില് അല്ല ആ ഒര് മൂടി കിട്ടിയ കാലവസ്ഥാന്നു പറയില്ലേ അതന്നെ ആ മൂടല്
അവിടെ ഇടക്ക് മൂടും നല്ല വെയില് ചൂടുള്ള വെയില അറയിക്കും
ആണല്ലേ ഭക്ഷണം കഴിച്ചോ
ആ
ഉം പിന്നെ
പിന്നെ എന്താ കുട്ടികളൊക്കെ ഇവിടെണ്ട് കുട്ടികളൊക്കെ ഇന്ന് സ്കൂളില്ലല്ലോ
ഉം അതെ അതെ പിന്ന
ഭക്ഷണം കയിച്ചോ
ഇല്ല ഞാൻ കഴിച്ചില്ല കുട്ടിക്ക് കൊടുക്കുന്നേള്ളോ അവന് ഉറങ്ങിപ്പോയ അപ്പൊ എണീറ്റപ്പൊ കൊടുക്ക പിന്നെള്ളൂ
എന്താ കൂട്ടാന്
കൂട്ടാന് ചക്കെന്റ കുരു ചക്കക്കുരു കറി
ഞാൻ വേറൊരാളെ വിളിച്ചപ്പോഴും ആക്കും ന്ന് അതാന്ന് പറയിട്ട് ച അല്ലെ ച മുരിങ്ങയിലയും ചക്കാ മാ ഇതും ചക്കങ്ങകുരുവായിട്ട് കറിയന്ന് പറയുന്ന കേട്ട്
മുളകും മഞ്ഞളും അതെങ്ങങ്ങനാ
അത് ഞമ്മള് മുളകും പൊടി മഞ്ഞപ്പൊടിം തക്കാളി തക്കാളീൻറിം പുളീ കൂ കൂടുതൽ വേണെന്നുണ്ടെങ്കില് ആ എന്താണ് പുളി പീഞ്ഞു പാരും
ആ ആ ആ പുളി പിഴിഞ്ഞത് നമ്മുടെ മീൻ
അതേരാ ആ പിന്നെന്താ തക്കാളീക്കും പകരം പച്ചമാങ്ങടാ
ആ പച്ച മാങ്ങ ആ ആ അതിപ്പ കിട്ടുവല്ലോ ആ ആ
നല്ല ടേസ്റ്റാ പെട്ടെന്ന് ചോദിച്ചാ സൂപ്പർ കറിയായി
ആണല്ലേ
പിന്നെ വായന്റെ തട്ടണ്ടല്ലോ
ന്തേ
ചട്ടാ ആ ചോ ചോപ്പ് സാനത്തിന്
കൂമ്പ്
ആഹ കൂമ്പ് ആഹ് അതി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിലൊരു സാധനം ഉണ്ടാവും
ആ ഹാ
അതും ചെറുപയറും കൂടെട്ടിട്ട് കുറച്ച് തേങ്ങയും ചേരകീട്ടിട്ടു ആ തോരൻ
ആഹ് അത അത് തേങ്ങ അത കൂടെ വ നല്ല ടെയ്സ്റ്റ അത് അത് നല്ലൊരു ഫൈബർ ആണ് കേട്ടോ
ആ
നല്ല ഫൈബറാണ് കുട്ടികൾക്കൊക്കെ നല്ലതാണ് വൈദ്യന്യൊക്കെ നല്ലതാണ് പറയുന്നെ ഇടെ ട്രിവാൻഡ്രെട്ത്തൊക്കെ ട്രിവാൻഡ്രം ജില്ലയിലൊക്കെ അത് വാങ്ങാൻ കിട്ട നൂറ് രൂപ ഞങ്ങളിങ്ങനെ തിരുവനന്തപുരം ടൗണിലക്ക് സ്പിറ്റലിൽ പോകുന്ന ആവശ്യത്തിന് വേണ്ടി പോവുമ്പോ കാണാം ഞാൻ ട്രിവാൻഡ്രം അല്ല ടൗണിൽ രിക്കുന്ന കാണാം വില അപ്പ അപ്പു പറയും നമ്മുടെ അവിടെക്കെ വെറുതെ കളയ ഇവിടെ കണ്ടില്ലേ വില
ആഹ് വെറുതെ കള ആ അതന്നെ വെറുതെ വലിച്ചെറ്യ ആരും ഇപ്പ അതങ്ങനെ എടു എടു
ആ ഇല്ലല്ല എന്റെ ആന്റി പത്തനംതിട്ട ജില്ലക്കാരിയാ അപ്പൊ എന്റെ ഉമ്മാനെ വിളിക്കുമ്പോ പറയു എ വാ- ഇത് കൂമ്പ് വാങ്ങിച്ചു ആ ചക്ക വാങ്ങിച്ചു അപ്പൊ ഞങ്ങള ഇവ്ടെ പറയും ചക്കയൊക്കെ ഇവ്ടെ പുഴുത്ത് പുഴുത്ത് കളയാണെന്ന്
ഹി ഉം
ടൗണിൽ ടൗണിൽക്ക് ചെല്ലുമ്പോഴേ അറിയുള്ളൂ
ടൗണിൽ പോകുമ്പോ അതൊക്കെ കാണുമ്പോ നമ്മക്കത് വല്യൊരു അതിശയയിക്കാരം
ഉം
കുടംപൊളി അതൊക്കെ കാശ് കൊടുത്ത് വങ്ങല്ലേ
നമ്മടെ രീ- ഹലോ
ആഹ്
എന്താ പറഞ്ഞത് ക്ലിയർ ആയില്ലടാ
കൊടംപുളില്ലേ കൊടംപുളി
ഇവിടെ മീൻകറിക്കൊക്കെ കൊടംപുള്യാ ഇടാ
ആ ആഹ അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങല്ലേ
ഞങ്ങള് പാങ്ങടാ ഇവിടില്ല ഇവിടെല്ല
ഞങ്ങളരു ഭാഗത്തൊക്കെ ചെലോട്ത്തൊക്കെണ്ടേർന്നു അങ്ങ അങ്ങനെ പിശെടുത്ത് വാങ്ങലൊന്നുല്ല്യ സാധാ ഉള്ളേനെയാണ് ഉപയോഗിക്ക
ല്ല എന്നൊ കരുത് ന്നു ഐന്റെ ഒരു തൈ എവിടെന്ന് ഉം ഉം
ആഹ ആഹ
ആ മലബാറിലൊക്കെ ഉണ്ടാവല്ലോ മലബാറിൽ പൊതുവേ കുടംപുളി ഉണ്ടെന്നാ പറയുന്നേ ആ ആ അതെ ആ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല പക്ഷെ ഞാൻ പഠിച്ച സ് സ്കൂളില് ഇങ്ങനെ അവിടെ നിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ടേ ഞാൻ എൽ പി എസ് അല്ല യു പി എസ് അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസെരെ പഠിച്ച സ്കൂളിൽ ഒരു മരം എനിക്ക് ഓർമ്മയുണ്ട് കുട്ടികൾ അത് വീഴുമ്പോ ഓടും എടുക്കാൻ മഞ്ഞ കളറൽ അതിനകത്തെ അവരിത് കഴിക്കാൻ ടേസ്റ്റ് ആണന്ന് പറഞ്ഞിട്ട്
ആഹ അത് പല്ല പല്ലക്കെ മഞ്ഞ കളറാവും
എന്തോ ആഹ് ആഹ
പല്ലൊക്കെ മഞ്ഞ കളറാവുന്ന്റ്യ പച്ച
ല്ലല്ല അതിന്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ ഒരു ഇവിടെ മാംഗോ കഴുന്ന പോലത്തെ റമ്പുട്ടാന്റെ ഒക്കെ പോലെ ഒരു വെള്ള അത് കഴിക്കന്നെ അയ്ന്റെ കുരൂന്റെ ഭാഗത്തെ
ഉം
ഉം പിന്നെ
പിന്നെന്താ
ഉം ഒന്നും ഇല്ലാടോ നമ്മളൊക്കെ അന്യായ വിലക്ക അത് വാങ്ങുന്ന ഇരുന്നൂറ്റി അമ്പപത് ഗ്രാമിൽ എത്രോ ഇരുന്നൂറോ മുന്നൂറോ രൂപോ ക്കല്ലേ
ഏഹ്
ആ വല്ല കൊടുത്താ വാങ്ങിച്ചോണ്ടിരിക്കുന്ന കൊടമ്പുളി
ഇവിടെ ഞങ്ങള് അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല വല്യ വല്യ കഷ്ട വല്യ വല്യ വല്യ മീനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അതില് നല്ല ടെസ്റ്റ് ഇടാന്
എന്റെ ഹസ്ബൻറിന് കൊടംപുളി ഇട്ട മീൻകറിയാ ഇഷ്ടം അപ്പൊ ഞാൻ എപ്പോഴും അതന്നെ യൂസ് ചെയ്യുനാ ഉം
ടെസ്റ്റാല്ലോ
അതെ അതെ അത് കഴിച്ച് ശീലമാകുമ്പോ പിന്നെ ആ ടേസ്റ്റ് വിട്ട എനിക്ക് ആദ്യമൊക്കെ ഈ പിഴിപിളിയ നീ പറഞ്ഞ ആദ്യത്തെ പുളിയില്ലേ അതായിരുന്നു മീൻകറിക്ക് ഇഷ്ടം കോടംപുളി ഇഷ്ടമല്ലായിരുന്നോ പക്ഷെ ഇപ്പ കഴച്ച് കഴിച്ച് കഴിച്ച് ശീലമായയപ്പോ എനിക്ക് കുടംപുളി ഇഷ്ടല്ല അല്ല കുടംപുളിയാണ് ഇ മറ്റേത് ഇഷ്ടല്ല
ആ
അവര് ടേസ്റ്റ് അങ്ങ് വിട്ടു പോകും വേറെന്താ
നാളെ ഞായറാഴ്ച മൂന്നാളും
മൂന്ന ഉം എത്ര ക്ലാസ്
ഹേ മൂത്ത കൂട്ടി ആറില്
ആറില് ആ ഓക്കെ അപ്പൊ പന്ത്രണ്ട് വയസ്സ് ഒന്നാംക്ലാസ് ആറ് വയസ്സ്
ആറ് വയസ്സ് പിന്നെ മൂന്നാമത്തെ കുട്ടിക്ക് മൂന്ന വയസാവൂണു ഈ മാസത്തേക്ക് മൂന്നു വയസ്സ് ആവുള്ളു
ക്കിയോ
അംഗനവാടി കാക്കി ഇരുപത്തൊന്നാം തീയതിക്ക് ആവും മൂന്ന് വയസ്സ് പിന്നെ ഇപ്പൊ കൊ ചേർക്കാനാലും പിന്നെ നവംബറില്
ആ എനിക്ക് വരാ ഇപ്പൊ അഞ്ചര വയസ് ഓഗസ്റ്റ് ആകുമ്പോ ആറ് വയസ്സ്
ആ ആറു വയസ്സോ
ഉം ഇപ്പൊ യു കെയില് ഞാനിപ്പോ ആളെ വിടുന്നില്ല അവന് തെറാപ്പി ഉള്ളത് തൊണ്ട് അവന് തെറാപ്പി പോണ്ടതോണ്ട് സ്കൂളില ഇപ്പോ അയക്കുന്നില്ല എൽ കെ ജി വിട്ടു യുകെ ജി അയക്കുന്നില്ല തെറാപ്പിസ്റ്റു പറഞ്ഞുഇപ്പോൾ വിടണ്ട കൊറച്ച നാളൊന്ന് തെറാപ്പിയ ഒക്കെ കഴിഞ്ഞഞ് സെറ്റ്
ആ ആ
ആട്ടേന്ന് പറഞ്ഞു
ആ
ഉ ടെക്സ്റ്റ്ണ്ട് ഇരിപ്പുണ്ട് പഠിപ്പിച്ച കൊടുക്കണം
ആ ഓൺലൈൻ ക്ലാസ്സ് ഉണ്ടാവും അല്ലെ ഹലോ
പിന്ന
ഹലോ ഓൺലൈന ആയിട്ട് പഠിപ്പിക്കാലോ ഹലോ